കേൾക്കുന്നുണ്ടാ
ആ കേൾക്കുന്നുണ്ട് പറഞ്ഞോളൂ
ഉം എന്തൊക്കെയുണ്ട് വിശേഷം
ആ എല്ലാം നല്ല വിശേഷാണ് കുഴപ്പൊന്നുല്ല ആ അവിടെയോ
ആ ഇവിടേയും സുഖമായിരികുന്നു കുഴപ്പൊന്നില്ല
ആ ആ വാവയൊക്കെ എന്ത് ചെയ്യുന്നു
ഉറങ്ങുണു
ഓ ഓ
ഉം ആ പനി കൊറവുണ്ട് ഇപ്പം ചുമയും ജലദോഷവും മാറാതെ
ഓക്കെ ഓക്കേ ഉം ഉം പിന്നെ ഫുഡ് കഴിച്ച
ഓ കഴിച്ചു
ഓക്കെ കുട്ടികളുണ്ട് രണ്ടു പേര് സ് കൂളി പോയി ആ ആസിയർട്ട്‌ കളിച്ചോണ്ടിരിക്കുന്നു ഉം ഉം ഉം വീട്ടില് ഉമ്മഅപ്പ എല്ലാ സു സുഖയിട്ടിരിക്കുന്നാ
ഓ എല്ലാരും സുഖായിട്ടി അവിടെയോ ഉമ്മയോ
ആ ഉണ്ട് ഉണ്ട് കിടക്ന്ന്
ഉം ഉം കഴിച്ചാ
ഇല്ലടാ കഴിച്ചില്ല മ്മിച്ച കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങ്ന്ന് ഞാ ന്നു മൊബൈൽ നോക്കികൊണ്ടിരുന്ന ഉ ഊം
ആ ആ ഇന്ന് ക്ലാസില്ലേ
ഇന്ന് ക്ലാസില്ലെടാ ഞായറാഴ്ച ഓൺലൈൻക്ലാസ് സെല്ലാം കഴിഞ്ഞ് ഓ ഇനിയിപ്പം പത്തിലതും കൂടെ കഴിഞ്ഞ ഇനിയൊരു മൂന്ന് മാസം കൂടിയേ ഒള്ളു മ്മ് പത്തിലെത് കഴിയാന്
ആ
മ്മ് പിന്നെ
പിന്നെ എന്താ കറി
കറി വന്നിട്ട് ആ ഇക്ക ഉണ്ടല്ലോ മീന് ആ മത് ത്തി വാങ്ങിച്ചൊണ്ട് വന്ന് അപ്പാ അത് ഇത്തിരി മൊളക് കറിയും വെച്ച് പൊരിച്ച് കൂടി കഴിച്ച് മച്ചാൻ കഴിച്ച് കടന്ന് ഒറങ്ങുന്നു ഉം ഉം നീ വീട്ടിലെന്താ ഫുഡ്
വടെ മീൻ കറിം ചോറും മത്തിയന്നെ
ഓക്കെ ഓക്കെ മ്മ് മ്മ് വേറെ എന്താ വിശ ശേഷം
നല്ല വിശേഷം
മ്മ് മ്മ് അവിടെ മാവിലൊക്കെ മാങ്ങയൊക്കെ പൂത്താ കൊറേ മാങ്ങ ഒണ്ടാ
മാങ്ങ ഇണ്ടായിരുന്നു ഇപ്പ ഇല്ല
മ്മ് മ്മ് മ്മ് മ്മ്
മ്മ് മാങ്ങ സീസൻ കൈഞല്ലെ
ഓ കഴിഞ്ഞ അവിടെ കോഴിയെല്ലാം ഒണ്ടായിരുന്നല്ലേ ഇപ്പോഴുണ്ടാ കോഴിയും താറാവൊക്കെ
ഇല്ല ഇല്ല കോഴിയൊന്നും ഇല്ല ഇപ്പോ വളർത്ത്ണില്ല
ഓക്കെ ഓക്കേ
മ്മ്
പിന്നെ തൻസീറ് വിളിച്ചാ
രാവിലെ വിളിച്ചേന്നെ
മ്മ് മ്മ്
മ്മ്
പോയില്ലേ ഡോക്ടർ എന്ത് പറഞ്ഞു ചെക്കപ്പിന് പോയപ്പം
കൊഴപ്പൊന്നില്ല പറഞ്ഞ് സ്കാനിങ്ങിന് എഴുതി തന്നു പിന്നെ സ്കാൻ ചെയ്ത് കൊണ്ട് കാണിച്ചു കൊഴപ്പൊന്നുല്ല ഇനിയിപ്പം ഒരു മാസത്തേക്ക് മരുന്നൊക്കെ തന്ന്ണ്ട് മൂന്ന്
പിന്നെ അന്ന് പറഞ്ഞു ഒന്ന് തൻസീർ പറഞ്ഞു ഒന്നര എന്തോ നാപ്പത്തിയാറ് ഇങ്ങനെയൊക്കെ എന്തോ പറഞ്ഞ്
അല്ല അപ്പം സ്കാൻ ചെയ്തപ്പം മൂന്ന് മാസം ആയിന്ന്
ഓ ഓ അപ്പം അതുവരെ നീ അറിഞ്ഞില്ലായിരുന്നോ മൂന്ന് മാ അപ്പം മൂന്ന് മാസം കൊണ്ട് നിനക്ക് വ ഇത് പീരിഡ്സ് ആയില്ല അപ്പം നിനക്ക് ആ സമയം അറിഞ്ഞൂടായിരുന്ന ആ സമയം അറിഞ്ഞൂടാരുന്നോ പിന്നെ അവൻ പറഞ്ഞ് അപ്പം അനിയൻ പറഞ്ഞ് എന്ത് പതിനാറ് ദിവസവാണ് തെറ്റിയിരിക്കുന്നത് ചെക്ക് ചെയ്യാം അവൾക്ക് പേടിയാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞ്
അല്ല രണ്ട് മൂന്ന് ദിവസം മാസം ആയില്ല പക്ഷെ ഞാൻ നോക്കി എനിക്ക് ഓർമയയും ഇല്ല
ആ അങ്ങനെ ഇല്ല ഇങ്ങനെ പറഞ്ഞ
പക്ഷെ എപ്പഴാണ് ഏതാണെന്ന് ഒരു ഡെയ്റ്റ് ഒന്നും അറിയൂല
ഓ അങ്ങനെ ഉം ഉം
ഉം ആദ്യത്തെക്കെ ഓർമ്മയുണ്ടായിരുന്നു ഇപ്പം എന്തോ
ഓക്കെ ഓക്കെ
ഓ കഴിച്ചു
എന്ത് കഴിച്ച്
അയിന ചോറും മീൻ കറി
ഉം ശർദിലൊന്നും ഇല്ലല്ലോ മീൻകറി
ഇല്ല ഇല്ല ഇല്ല കൊഴപ്പൊന്നുല്ല ഉം ഇനി ഒരു മാസം കഴിഞ്ഞിട്ട് കാണിക്കാൻ പോവുമ്പം ഇക്കാനേം കൂട്ടി ട്ട് പോണം
ഹസ്ബൻൻ്റിന്
ആ ഡോക്ടറെ കാണണം പറഞ്ഞു എന്താന്ന് അറിയില്ല
ആഹ് ആഹ് വെറുതെ ഇങ്ങനെ സംസാരിച്ച് സംസാരിക്കാനായിരിക്കും നിന്നെ നന്നായിട്ട് നോക്കാനും ഫുഡൊക്കെ നന്നായിട്ട് തരാനൊക്കെ പറയാനായിരിക്കും
ഉം ഉം
പിന്നെ വേറെന്താ പറയൂ
വേറെ ആസിയ എന്താണ് കളിക്കുന്നോ
ഓ ആസിയ റൂമില് കാർട്ടൂൺ നോക്കുന്ന കൂടെ തന്നെ റിമോട്ടൊക്കെ പൊട്ടിച്ച് കളിച്ചോണ്ടിരിക്കും
ഉം ഉം അടുത്ത മാസമല്ലേ ബർത്ത്ടാ
അടുത്ത മാസം ആർക്ക് ബർത്ത് ഡേ
ആസിയാക്ക്
ആസിയക്ക് ജൂണിൽ അല്ലേ
ആഹ ജൂൺ ജൂ ജൂണിലാണ് ഈ മാസം
ഇല്ല അടുത്ത മാസം ഹി ഹി എനിക്ക് മറന്നു പോയി സത്യം പറഞ്ഞാൽ മൂന്നു പേരെ എനിക്ക് ഓർമ്മയില്ല ഇല്ല ഇത് മെയ്‌
എല്ലാ ജൂണിലല്ലേ സ്കൂൾ തുറന്നത്
ഇത് ജൂൺ ആണോ
ആഹാ ഇന്ന് ജൂൺ പതിനാറാ ആ പതിനാറ്
ഞാൻ അതല്ല പറഞ്ഞേ എനിക്ക് ഓർമ്മല്ല മറന്ന പോയി ഓ ശരി ശരി ഞാൻ മെയ്‌ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത് കേട്ടാ ജൂൺ ഈ മാസം ജൂൺ ആണല്ലേ
ഉം അത് പറഞ്ഞ അടുത്ത അടുത്ത മാസം അല്ലേ എട്ടാം തീയതി എന്റെ കല്യാണം കഴിയും പിന്നെ അങ്ങനെ
ആ താൻ ഉം അത് തന്നെ ഇപ്പൊ ഈ മാസമാണ് അവൾക്ക് വയസ്സ് വരുന്നത് ഇതുവരെയും ഇനി അവിടെ കാർഡ് നോക്കണം എത്രാം തീയതി ഇരുപത്തി നാലാം തീയതിയോ എന്തോണ് നോക്കണം മറന്നു പോയി
ഉം ഉം
നിക്കുന്നില്ല നമ്മൾ ഒരു ഒരു കാര്യ അല്ലല്ലോ ആലോചിക്കുന്നത് പല മൈ പല കാര്യങ്ങൾ ഇങ്ങനെ മൈന്റിൽ കടന്ന് ഓടുന്നതുകൊണ്ട് മറന്നു പോയിടാ
ഉ ഉ മ്മടെ പനിയൊക്കെ കൊറവുണ്ട
മ നി ന്റെടിയിലൊക്കെ പു ണ്ണു പോലെ
ആ
ആ
ഹോസ്പിറ്റലിൽ പോറ ഞാ ഉള്ള മരുന്നെല്ലാം കഴിച്ചുന്നഉ
ഹോസ്പിറ്റലിൽ പോയി മരന്ന്െല്ലാം വാങ്ങിച്ചിട്ട് വന്ന് ആ ഇടന്ന് കുടിക്കുന്ന്. കഴിക്കുന്ന്. ഉം. കൊറവില്ല. ഉമ്മാക്ക് ലാസ്റ്റ് അസുഖം ഉള്ളതല്ലേ ഒന്ന് മാത്രം. അത്ര അല്ലല്ലോ.
തൈറോയിഡൊക്കെണ്ട്ല്ലേ. എനിക്ക് ഇപ്പൊ ചെറുതായിട്ട് കാണുണൂന്ന് മരുന്ന് തന്നിരിക്ക്ണു.
അത് പ്രസവത്തോടെ വരുട. അത് പിന്നെ പോവും. എനിക്കും പ്രസവ ഇൻക്ക് തൈറോയ്ഡ് ഇതൊക്കെ ഷുഗറൊക്കെ ഉണ്ടായിന്. പിന്നെ അത് പ്രസവിച്ചു കഴിഞ്ഞപ്പോഴേക്ക് അതെല്ലാം നോർമലായി.
ഒരു മാസം കഴിച്ചിട്ട് ടെസ്റ്റ് ചെയ്തിട്ട് കാണിക്കാൻ പറഞ്ഞു.
ഉം. ഉം.
അത് രാവിലെ എണിച്ച് കഴിക്കണ്ടേ.. ഇസ്
ഓ. ഓ. ഓ.
പിന്നെ വേറെ. ഒറ്റക്ക് വരോ.
ഇല്ലണ വ ഇല്ല ഇല്ല ഇല്ല. ഇല്ല ഷമീറ എടക്കെടക്ക് ബീ മാത ഭീമാ താത്ത വിളിക്കും എന്തെങ്കി ഫംഗ്ഷനോ എന്തെങ്കിസും ഓ എന്തെങ്കി ഫാത്തിയാ മരിച്ചവർക്കെല്ലാം ഓതൂല്ലേ. അങ്ങനെല്ലാ.. ഇന്നെ വിളക്കും പിന്നെ പാർ ഉണ്ടാകുമ്പോ വിളിക്കും. അങ്ങനൊക്കെ വിളിക്കും. ഇർഷ ഷെമീറ ഇടയ്ക്കിടയ്ക്ക് വരും ഷെമീറ. ഇർഷാന ഇത്വരേ വന്നില്ല. അന്ന് പെരുന്നാളിന് വന്നത് തന്നെ.
ആ. ആ.
പെരുന്നാളിന് വന്നത് തന്നെ. അന്ന് സെ പെരുന്നാളിന് സെമീറ വന്നില്ല. അതിന്റെ പിറ്റേന്ന് വന്ന്. അന്ന് എന്തോ നൗഫർ ഷെമീറ എന്തോ.. ഉം.
ആ അടി ആയി ഫോണ് ഇല്ലാതോന്നണ ഇല്ല ഇപ്പ.
ഫോൺ അവളെ കയ്ൽ ഫോണില്ല. അവൻ വാങ്ങിച്ചു ഫോൺ അവളെ.
ഇപ്പ മെസ്സേജ്ന്നും അയ്ക്കുന്നില്ല. അല്ലെങ്കിൽ മെസേജൊക്കെ അയ്ക്കും. പിന്ന.
ഓ അത് തന്നെ എനിക്ക് മെസ്സേജ് ഒക്കെ അയക്കും. ഹായ് അയക്കും. മറ്റേ പാട്ടൊക്കെ സെൻഡ് ചെയ്ത് തരും. സി ഇപ്പൊ ഫോൺ ഇല്ല. അത് ഇവൾ ആർക്കോംഇൻസ സ്റ്റാഗ്രാം വഴി ആർക്കോ വിളിച്ച്ന്നൊക്കെ പറഞ്ഞിട്ട് വഴക്കായി
ഉം ഉ ഇല്ല അത് പറഞ്ഞില്ല
ആഹ് ഞാൻ പറയാം പക്ഷെ എന്റെ പേര് ആർടേം പറയല്ലേ ഞാനാ പറഞ്ഞേന്ന് പറയല്ലേ ല്ല ഇന്സ്റ്റഗ്രാം വഴിയെ എന്തോ ഒരാള ഒരാളെ പരിചയ ട്ടിട്ടവ ഇല്ലാത്ത സമയം അവനെ വിളിക്കും ഏത് റഹീം എന്നാണ് പേര് അങ്ങനെ ഓരൂസഇവം ഒരൂസം ഇവൻ കണ്ടുപിടിച്ച് അപ്പോഴേക്കും നല്ല വഴക്കായി ലോഫർ ഡ്രസ്സൊക്കെ എടുത്തിട്ട് വീ ഇവിടെ വന്ന് വന്നിട്ട് ഇന്ന ക്ക ഇനി ഒന്നും ചെയ്യൂല സത്യം ചെയ്ത് ഇനി വിളിക്കൂല അറിയാതെ വിളിച്ചാണ് അങ്ങോട്ട്ന്ന് ഇങ്ങോട്ടാണ് കോള് വന്നേക്കണ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ പറഞ്ഞപ്പഴേക്കും ആ എല്ലാ ഒത്തുതീർപ്പായി അവളെ ഉമ്മായും അവളെ ഉമ്മുമ്മാ എല്ലാം വന്ന് പുതിയാപ്ലയിരുന്നൊന്നിച്ച് ഒന്നും ചെയ്യൂല അവളങ്ങനെ ചെയ്യൂല എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോയി പിന്നെ ഉമ്മ ഉമ്മ പള്ളി പോണ സമയം ആ സമയം വീണ്ടും വന്ന എന്താന്ന് ചോദിച്ചപ്പോ വീണ്ടും അവളെ ഇത് അവള് വീണ്ടും വിളിച്ചു ഇവൻ ബ്ലോക്ക് ആക്കി വെച്ച നമ്പർ വീണ്ടും ഇവള് ബ്ലോക്ക് തുറന്ന്
അങ്ങനത്തെ ആളല്ലാല്ലോ സെമീറത്താത്ത ഇപ്പ എന്ത് പറ്റി
ഉം പിന്നെ കുഞ്ഞമ്മ എന്ന പേരിൽ അവന്റെ നമ്പർ റഹീമിന്റെ നമ്പർ സേവ് ആക്കിയിട്ടിരുന്നു അപ്പൊ ഒരൂസ ഇവൻ പോയ ഇപ്പോഴിവൻ ഇപ്പം രാത്രി ഇവിടെയെല്ലാം കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോയി ഇവിടെ അറയല്ലോ ഓഫർ ഇവിടെത്തന്നെ നിനക്ക് അറിയാലോ പകല് മൊത്തം ഇവിടെ തന്നെ പിള്ളേരെ കൂടെയും ചായേം കുടിച്ച് ബാത്റൂമിലൊക്കെ ഒരു ഉച്ചയോടെ തന്നെ വീട്ടിൽ പോണം ന്നിരിക്കുമ്പോ അറിയായിക്കല്ലോ അങ്ങനെ ഇവൻ അന്ന് പോയപ്പോഴേക്ക് ഇവളാരോ സംസാരിച്ചോണ്ടേണ്ടത്ര സംസാരിച്ചോണ്ട് കിടക്കുന്നു അപ്പൊ ഇവൻ കേറിയുടനെ ഇവൾ ഫോൺ എടുത്ത് പുറത്ത് പോവാൻ ശ്രമിക്കുന്നു ഇവൻ റൂമി വന്ന് അപ്പൊ കട്ടാക്കാതെ പുറത്തു കൊണ്ടുപോയി കട്ടാക്കാ ആയിരിക്കും ചിലപ്പ അവനെ കണ്ടപ്പോ ഇവൾ പെട്ടെന്ന് പേടിച്ച് അങ്ങനെ അപ്പ ഇവനൊരു പന്തികേട് തോന്നി ഇവളിന്ന് എപ്പ ഇപ്പോയ ഇല്ലാതെ താൻ കയറി വന്നപ്പോ ഫോണും കൊണ്ട് പോവ്ന്ന് അങ്ങനെ ഇവളെ പിടിച്ചു നിർത്തി ഫോൺ ഇവള് ഫോൺ കൊടുക്കുന്നില്ല പിടിച്ച് തള്ളി നെഞ്ചോട് പിടിച്ചു അവനെ തള്ളി തള്ളി ഇവ്ള് വിടുന്നു അവസാനം അപ്പ അവന് ഇവളെ കയ്യിൽ കയറി പിടിച്ചു ഇവൾ ഫോൺ കൊണ്ട് തൂക്കി അടിച്ചു ഫോണ് തറയിലെടുത്ത് എറിഞ്ഞ് അറിയാതിരിക്കാൻ വേണ്ടി ഇവള് എന്തര് ചെയ്ത് അവള കയ്യില ഫോൺ എടുത്ത് എറിഞ്ഞ് ഭാഗ്യം ഫോണിന് ഒന്നും സംഭവിച്ചില്ല സ്പീക്കർ ഓണായി ഹലോ ഹലോന്ന് അവിടുന്ന് ഏവനോ കെടന്ന് വിളിക്കുന്ന് ഇവള് എറിഞ്ഞ എറിയിൽ ഫോണിന് ഒന്നും സംഭവിച്ചില്ല വിളിക്കാൻ പറ്റിയില്ല അല്ലാൻ്റെ ഇത് നോക്കണം കണ്ടാ ഭർത്താവ് അറിയാതെ ഇവൾ ശ്രമ അപ്പ ഇവള തൂക്കി അടിച്ചപ്പ ഫോണിനൊന്നും ആയില്ല സ്പീക്കർ ഓണായി അവിടന്ന് ഇവിടെ കേൾക്കുന്ന് സംസാരം ഹലോ ഹലോ ഹലോന്ന് അവസാനം വീണ്ടും ഇതായി ഇവൻ അവളെ അടിച്ച് അവ അവള് ഇവനെ അടി അങ്ങോട്ടും ഇങ്ങോട്ട് മാറി മാറി പള്ളുവിളി ചീത്തവിളി ഇവൻ ഇവളെ വിളിക്കുന്ന് ല്ല ഇവളെന്ത് ചെയ്യുന്നു അവനെ വിളിക്കുന്നു അങ്ങനെ സംസാരം വീണ്ടും ഇവൻ വന്ന് ഇവൻ രണ്ടു ദിവസം ഇവൻ ഇവിടെ ആയിരുന്നു
താത്താ ശെരിന്നാ
ആ ടൈം ആയാ
ആ ആ
ഓ ശരിയടാ ഓക്കേ ഇന്ന്
ആ ആ